ഹലോ
ഹലോ ആ കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കാം കേക്കാം
അഹ്. പിന്നെന്തൊക്കെയണ്ട് അവിടത്തെ വിശേഷങ്ങള്, സുഖവായിട്ടിരിക്കുന്നോ?
ആഹ് എല്ലാരും സുഖാവായിട്ടിരിക്കുന്നു
ഉം ഉം ആഹ് ചായുടിയൊക്കെ കഴിഞ്ഞ്
വെക്കേഷൻ തീരുവാ എന്തോ ഇല്ല ഇവിടെ ചായ കുടിച്ചില്ല ചായ കുടിച്ചില്ല ചായ ഇനി വെക്കണം കൊറച്ചൂടെ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ച്
സമയം ഒരുപാടായല്ലേ, താമസിച്ചായിരുന്നൊ ന്ന് താമസിച്ചോ?
ആഹ് ഇച്ചിരി താമസിച്ചു പോയി ഞങ്ങളിവിടെ ഇല്ലായിരുന്നേ ഫ്രണ്ടിന്റെ വീട് വരെ പോയേക്കുവായിരുന്നു
പിന്നെ മക്കളൊക്കെ എത്ര പേരാ?
പിന്നെ ആ മക്കള് രണ്ട് പേര് ഒരാള് അഞ്ചി പടിക്കുന്നു ഒരാള് ഏഴി പടിക്കുന്നു
ആണല്ലേ ആഹ് ഇവിടെ ഒരാളും അഞ്ചിലോട്ട് കേറി ഒരാള് മൂന്നാം ക്ലാസ്സിലും കേറി
ആഹ് ഓ ഓ
വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെ വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
ആഹ് വെക്കേഷനൊക്കെ നമ്മള് കൊറച്ച് ബിസി ആയിരുന്നു കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പുറത്ത് ഹോസ്പിറ്റൽ തന്നെ ആരുന്നു
അതെന്നാ കുട്ടികൾക്ക് മേലാഴിക വല്ലോ ആയിരുന്നോ അതോ
അല്ല എന്റെ വാപ്പാക്ക്‌ ഇച്ചിരി വയ്യാഴിക ഉണ്ടാരുന്നു ഒരു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഒണ്ടായിരുന്നു
അപ്പൊ ടൂറൊന്നും പോയില്ലല്ലേ എങ്ങും പോവാൻ പറ്റിയില്ലായിരിക്കും
ഇല്ല ഇല്ല എവിടെയും പോ പോയില്ല ഇത് കഴിഞ്ഞ് ഇപ്പോ ഇച്ചിരി ഒന്ന് ആഹ് കൊറ ച്ച് ദിവസം ആയതേ ഒള്ളൂ വന്നിട്ടേ
ആണല്ലേ ആ ടെക്സ്റ്റൊക്കെ വാങ്ങിച്ചോ പിള്ളേർക്കുള്ളതെല്ലാം വാങ്ങിച്ചോ
ആഹ് ബൂ ടെ സ്റ്റ് പിന്നെ സ്കൂളീന്ന് നമ്മുക്ക് കൊറച്ച് കിട്ടിയാരുന്നു മോന്റേത് മോളുടെ കിട്ടിയില്ല ആഹ് പിന്നെ നോട്ട് ബുക്കൊന്നും മേടിച്ചില്ല ഇനി കൊറച്ച് ദിവസം കൂടെ ഇല്ലേ മേടിക്കണം
ആഹ് പിള്ളേരെല്ലാം ഏ സന്തോഷ ത്തിലാണോ എന്നാ സ്കൂള് തൊറക്കണോന്നാണോ തൊറക്കണ്ടന്നാണോ പറയുന്നേ
ഇപ്പൊ കൊറെ നിന്ന് നിന്ന് മടുത്ത് അവരിക്ക് സത്യം പറഞ്ഞാ ആഹ് ഇപ്പം തൊറന്നാ
മതിയായിരുന്നു മതീന്ന് പറയാൻ ഇരിക്കായിരുന്നു
ആഹ് അതാ അതാ എത്രയാന്നും പറഞ്ഞാ കൊറച്ച് മൊബൈല് കൊടുക്കും കൊറച്ച് പുറത്ത് കളിക്കും അങ്ങനെ അങ്ങനെ പിന്നെ ഈ ചൂടി കാര്യങ്ങളും കൂടെ ഒക്കെ ആയപ്പഴേ
സിനിമയ്ക്കൊന്നും പോയി കാണത്തില്ലായിരിക്കും അല്ലേ
ഇല്ലടാ ഒന്നും പോയില്ല ഇതുവരെക്കും ആ പിന്നെ പാ പുള്ളാരെ കൊണ്ട് ബീച്ചിലും പാർക്കിലൊക്കെ ഒന്ന് പോണോന്ന് വിചാരിച്ചു അതും നടന്നില്ല ഇനി ഇപ്പം പെരുന്നാളൊക്കെ വെരുവല്ലേ
ആഹ് അതെ അതെ പെരുന്നാളിന് ഏ ചെറിയൊരു സന്തോഷം അല്ലേ
അത്രേയൊള്ളു ആഹ്
ഇവിടെയും ഞങ്ങള് ദൂരെ യാ ത്രയൊന്നും പോയൊന്നുമില്ല ഫിലിം കൊണ്ടുപോയി കാ സിനിമ കൊണ്ടുപോയി കാണിച്ചതേ ഉള്ളു
കാണിച്ച് ആഹ് ആഹ് അവരുടെ സന്തോഷത്തിന് എവിടെയെങ്കിലും ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ മതി ഒരു ഒരുപാട് ദൂരെ പോണോന്നൊന്നുവില്ല
വൈകുന്നേരം ഒക്കെ ആവുമ്പം ആ എടക്ക് റസ്റ്റോറന്റിലൊക്കെ ഇടക്കൊക്കെ ഒന്ന് പോകും അതൊക്കെയാ ഉള്ളത് അല്ലാ വേറെ ദൂരെ സ്ഥലങ്ങളിലൊന്നും ആഹ് വൈകുന്നേരം അവർക്ക് പൊറത്ത് പോയുള്ള ഫുഡ് കഴിക്കാനും അങ്ങനൊക്കെയുള്ളെ ആഹ്
ഉം അവരിക്കൊക്കെ അതും മതി അവർക്ക് അതൊക്കെ സന്തോഷാവും
അതെ അതെ അത് മതി ചെറിയ രീതിയിള്ള എൻജോയ്മെന്റ് ഒന്ന് സിനിമ കാണാൻ പോയിട്ട് വന്നിട്ട് അവിടെ റെസ്റ്റോറെന്റിൽ കേറി എന്തേലും ഒന്ന് കഴിക്കുക വല്ല കുഴിമന്തിയോ അല്ലെങ്കിൽ റൈസോ അങ്ങ എന്തേലുമൊക്കെ മേടിച്ച് കൊടുക്കണ ഭയങ്കര ഹാപ്പിയാ
ഇഷ്
ചാർജാ ഷേക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കണെ വല്ല്യ ഇഷ്ടവാ
ഇഷ്ടവാ ഉം ഉം ഉം
അങ്ങനൊക്കെയുള്ള ചെറിയ, ചെറിയ സന്തോങ്ങങ്ങള് മാത്രം ഇനിയിപ്പോ സ്കൂള്ൾ തൊർക്കുമ്പഴ്‌ത്തേന് പിന്നെ ഫുള്ള് ടൈം പഠിത്തവല്ലെ അവർക്കങ്ങനെ ആഹ് ശനിം ഞായറും വന്നാൽ ഇനിയിപ്പോ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം അഞ്ചിലോട്ട് ക മോന് അഞ്ചിലാണോ അതോ മോളാണോ മോനാണോ
ആ മോന് അഞ്ചിലും മോള് ഏഴിലും.
അഞ്ചിലോട്ട് കേറി സ്റ്റാ പാസായതാണോ അഞ്ചിലോട്ട്
ആഹ് അതെ, അതെ ഇല്ലല്ല അഞ്ചിലോട്ട് ആയതേ ഒള്ളൂ
അല്ലേ ഇവടെ അഞ്ചിലോട്ട് കേറി അപ്പം ഇനിയിപ്പോ ഒത്തിരി പഠിക്കാനുണ്ടല്ലോ ഇവർക്കെയ്
അതാ നാലില് വല്ല്യാ അത്ര വിഷയം ഇല്ലായിരുന്നു.
എങ്ങനെ മോന് എങ്ങനെണ്ട് പഠി പഠിത്തത്തിലൊക്കെ എങ്ങനൊണ്ട് മോന് പഠിക്കാൻ
ക്കൊഴപ്പല്ല അത്യാവശ്യം പഠിക്കും ക്കൊഴപ്പൊല്ല
ടേബിളൊക്ക പിള്ളേര് എല്ലാം എല്ലാം പഠിച്ചു കാണുമായിരിക്കും അല്ലേ
ആഹ് നമ്മളെ വീടിന് അടുത്ത് തന്നെ ട്യൂഷൻ ക്ലാസ് ഉണ്ട് ഒരു ചേച്ചി പഠി പിക്ക്ന്നുണ്ട് ആഹ് അപ്പൊ അവര് നല്ല രീതിയില്
മറ്റു ഉള്ളതൊക്കെ ഭയങ്കര പാടാ
അവരൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കും അതുകൊണ്ട് ടേബിളൊക്കെ അറിയാം
ആഹ് ആഹ് അങ്ങനെ കൊഴപ്പമില്ല ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം
ആഹ് ഇപ്പം ഇവിടെ ക്കൊറച്ചോസം കൊണ്ട് ട്യൂഷനായി ആഹ് അഹ് തുടങ്ങി തുടങ്ങി അവരിക്ക് ഈ ടേബിൾ ക്കെ മറന്നിരിക്കയായിരിക്കല്ലോ അപ്പോ അത്
പഠിപ്പിക്കാൻ തുടങ്ങിയോ ടെസ്റ്റ് ലൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയോ
ഇല്ലടാ ഈ പിന്നെ ടേബിളൊക്കെ ഉണ്ടല്ലോ അതും ഒന്നും കൂടെ ആഹ് ഒന്നും കൂടെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് പിന്നെ ഈ അക്ഷരങ്ങളൊക്കെ തന്നെ മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ടും പഴയെ ടെക്സ്റ്റ് തന്നെയാണല്ലോ ഇപ്പൊ മാറ്റം ഇല്ലല്ലോ
മാറ്റം ഇല്ല ആഹ്
അപ്പൊ അവിടെ പഠിച്ച പുള്ളാരുടേത് എന്നെ മേടിച്ചിട്ടും പിന്ന കൊറച്ച് പഠിപ്പിക്കാനൊക്കെ തുടങ്ങുന്നു
ഹിന്ദിയും ഹിന്ദിയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഹിന്ദി ഉണ്ടല്ലോ ഇനി ഇവർക്ക് ഇത്ര നാള് പെൻസില് ഇനി അഞ്ചാം ക്ലാസ് ആകുമ്പോ പേനയും കൊണ്ടാ തോന്നുന്നു അല്ലേ
ആഹ് ഇനി പേനയാ പെൻസില് മാറി പേനയാ ഇനി ആഹ് ആഹ്
ന്നുള്ളത് മാറി ഇനിയിപ്പോ വൺലൈൻ ഒക്കെ ആവും പ്ലെൻ ബുക്ക് ആഹ് അതെ വല്യ കുട്ടിആയതോണ്ട്
വല്യ കുട്ടികളായില്ലേ
അതെ അതെ അതെ ഇനിയിപ്പോ പെട്ടെന്നാ വർഷങ്ങൾ പോകുന്നത് അഞ്ചിലോട്ട് കയറി കഴിഞ്ഞ താന്ന് പറയുന്നോല അഞ്ചു വർഷം ഈ പത്താം ക്ലാസ് കാരനാകും
സത്യം പിള്ളാര് വളരുന്ന ഒന്നും അറിയാൻ വയ്യ പട പടാന്നാ
പെട്ടെന്ന് ഇന്നലെ ഉണ്ടായപോലല്ലേ നമുക്ക് തോന്ന്നെ അല്ലേ ഇവർ ഇത്ര വലുതായ നമുക്ക് ഭയങ്കര അതിശയം പോലെ എങ്ങനെ ഇവര് ഇത്ര പെട്ടെന്ന് ഇത്ര ആയെന്നുള്ളൊരു ഇത് വരും നമുക്ക് എപ്പഴും
അതെ അതെ ഇനി അവര വളർ ഇപ്പോഴും ഇക്ക പറഞ്ഞതേ ഉള്ളു ഒരു കൊച്ച് കൊ ന്നാള് കണ്ടതാ ഇപ്പോങ്ങ് നീളം വെച്ചന്ന് പറഞ്ഞേട്ട്
വഴക്കുണ്ടാക്കോ രണ്ടുപേരൂടെ
അതേ ഒള്ളു അതേ ഒള്ളു
എല്ലാ വീട്കൾലും അത് തന്ന്യാല്ലേ
ഐൻ എഹ് ഒന്നും പറയണ്ട ഓഹ് ഒന്ന് പറഞ്ഞ രണ്ടിന് അടിയാ അന്നാ കണ്ടില്ലെങ്കി ഭയങ്കര വെഷമവ്വ
ഇത് മറ്റേ നമ്മുടെ ഉം മറ്റേ ഫിലിമും കാൺണം വാഴ
ആഹ് തന്നെ തന്നെ
ത് ആഹ് അത്പ്പോ വാ വന്നല്ലോ ഇപ്പൊ നമുക്ക് യൂറ്റൂബിലൊക്കെ അടിച്ചാലും കാണാപറ്റും
കാണാമ്പറ്റും ഉം ഉം
ത് നല്ലൊരു പാടവാ എന്തായാലും നല്ലൊര്
പടവാ ഉം ഉം ഉം പോയി തിയേറ്റ്റി പോയി കണ്ടോ
ആഹ് കണ്ട് കണ്ടു കണ്ടു അതാ ഞാപറഞ്ഞേ ആഹ് ഒരു ചെറിയ എൻജോയ്മെൻ്റെ ഉള്ളാര്ന്നു ഇവർക്ക്
ആഹ് ആഹ് ഉം പുതാട്ടതേ കണ്ടെള്ളാ
അതെ അതും കണ്ടു പിന്നെ ദുരന്തറുണ്ടല്ലോ നമ്മുടെ ഹിന്ദി ഫിലിം അത് അത് ആഹ് രണ്ട് ഫിലിമേ കണ്ടൊള്ളൂ പിന്നെ വേറൊന്നും
കണ്ടു ഉം ഉം ഉം
പ്പടുത്ത പുതിയ പടങ്ങൾ ഏതാന്ന്ങ്ങ്യനെ അന്വേഷിക്ക്യുന്നുണ്ട് ഞ്യാത് അടുത്ത ഏതാ ഞ്യുള്ളത് പുത്യേത്
ഉം
സ്കൂളൊക്കെ തൊറക്കാം പോവുന്നതിന് മുന്നേ എന്തേലൊന്ന് ചെറിയൊരു എൻ ജോയ്മെൻ്റൂടെ കൊട്ക്കണം ന്നുണ്ട് അത് ഈ വ മ മടിയ നമ്മ പ്പെന്തേലും പറഞ്ഞഴിഞ്ഞാവർക്ക് ഭയങ്കര രണ്ട് പേരൂടെ അടി അടിയുണ്ടാക്കും
ആഹ് തന്ന സത്യം നമു ദേഷ്യം വരും ചെല സമയം എത്രയെക്കെ നിയന്ത്രിച്ചാലു അവര്
ചൊള്ളോ കൊടുക്കുവാണെങ്കി മൊബൈലക്കെ ഫുൾ ടൈം കൊടുക്കണ വല്യയ ഹാപ്യാ
ആഹ് ഞ്യാൻ പിന്നെ ഒരു സമയം വെച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് എത്ര ചോയിച്ചാലും കൊടുക്കത്തില്ല
പ്പ കൊടുക്കത്തില്ല. ഞങ്ങും കൊടുക്കാറില്ലേ ഇ ഇപ്പഴേ ഇവർക്ക് ഈ നമ്മുടെ ഫോൺ ലോക്കാക്കിയിട്ടെന്ന് പറഞ്ഞാലും ഇവരേതോ ഒര് ഇത് വഴി എഹ് ക്യാമറ വഴി എങ്ങോണ്ടോ കേറി എങ്ങനയോ കേറി ഇവർക്ക് യൂറ്റൂബ്ട്ക്കാനറിയാ മ്മള് ഫോ ആഹ് അങ്ങനെ ഇപ്പോ ഒരു ട്രിക്ക് പഠിച്ച് വച്ചിട്ടുണ്ട് അത് കാര്ണം നമുക്ക് ഫോൺ എവിടെയു വെച്ച് ട്ട് പോആംപറ്റത്തില്ല അവരത് ആഹ് അവരത് കണ്ടുപിടിച്ചു എങ്ങനാന്ന് എനിക്ക്പോലും അറിയ
ഉം തന്നെ നമ്മക്കറിയാത്ത ഓരോ കാര്യങ്ങളവര്
അതെ അതെ അതെ അവർക്കെല്ലാറിയാ എങ്ങനെ ഒരു ഗെയിം കളിക്കാനാണേ പോലും ഇവര് കളിക്ക്യുന്ന കണ്ട് ന്നം ഞാനിങ്ങനെ അതിശയിച്ച് നി ഇകുഞ്ഞുങ്ങെ
സത്യം സത്യം ഞാനുങ്ങനെ ചോദി ഇതെങ്ങനെയാ ഇതെങ്ങനെയീ കളിക്ക്ന്ന അവരാ അത് ചെയ്ത് വരുമ്പഴ്ത്തേക്ക് അവര് തനിയങ്ങ് പഠിക്ക്യു നീ ആരും പറഞ്ഞു കൊടുക്കുന്നേല്ല
പക്ഷെ ഞാൻ ആഹ് ഗെയിം കളിക്ക്യാൻ നോക്കിട്ടുണ്ടല്ലോ എനിക്ക്യാ ഒരു മറ്റേ എന്താന്ന് ക്യത് എന്തയ്ന്റെ പേര് എന്നാണോ മറന്നോയി പേര്
അഹ് റോബ്ലോക്സോ
എന്തെന്ന് എനിക്കറിയത്തില്ല തെ ങ്കെരെ അഹ് ഇത് ഒരു മനുഷ്യനിങ്ങനെ പോവാ ഒരു മനുഷ്യൻ അങ്ങോട്ടിങ്ങോട്ടു തിരിയേം ആ കൊറേ വെള്ളത്തി ചാ ടുകയും എന്തൊക്കെയൊരു ഒര് ഗെയിമാ ഇതെങ്ങോട്ട് തിരിക്കണെവെന്നോ അത് അയാൾ തന്നെ പിന്നെ ഒരു ഡോറ് ഒരു വണ്ട് ണ്ടി വന്നഴിഞ്ഞാ തന്നെ ഡോറ് തൊറ്ന്നയിനകത്ത് കേറിയയാള് വണ്ടി ഓടിച്ച് പോവ ഇതൊന്നും ഞാൻ നോക്കീട്ട് എനിക്ക് പറ്റുന്നില്ല. ഇവനിത്ര ഈ സിയായിട്ട് കളിക്കണണ്ടപ്പോ എനിക്കതിശയം. ഇതെങ്ങനിവൻ
ആ
ഞാനും നോക്കി ഹസ്‌ബൻ്റും നോക്കിട്ട് ഞങ്ങക്കത് പറ്റുന്നില്ല കളി
സത്യം നമ്മളേക്കാൾ ബുദ്ധിയാ ഇതിനകത്ത് അവരിക്ക്.
അതെ അതെ അതെ അതെ ആ പിന്നെ അയെളയെ കൊച്ചിനത്ര ഇതില്ല. ന്നാലും കളിക്കു അവള് എളയ പുള്ളിക്കാരി.
ഉം
പിന്നെന്ന പിന്നെ ഫുൾ ടൈം കാർട്ടൂൺ കാണുക ഇതൊക്കെ ഒള്ളു പരിപാടികൾ.
ഉം
ഇനിയെന്ന വൈകുന്നേരത്താഴ പരിപാടി ഉണ്ടോ? അതോ ഹലോ ആഹ് വൈകുന്നേരത്തേക്ക് ഫുഡ് റെഡി ആക്കണോ അതോ എല്ലാ റെഡിയായി ക്കിരിക് ഉച്ചക്ക് വാണോ?
ഇല്ലടാ ഞാന് പിന്നെ ഹേം രാത്രി കാപ്പിയ രാത് രാത്രി ഒരു ഏഴ് ഏഴരയാവുമ്പോ ഉണ്ടാക്കും.
ഒണ്ടാക്കും വാ ഹ
ആഹ്
അപ്പേ ഏഏഏഎട്ട് മണിയെക്ക്യാവ്മ്പോ നിങ്ങെളെല്ലാരും കഴിക്കോ
ആഹ് എട്ട് മണിക്ക്മുമ്പേ കഴിച്ചിട്ടും ഒരു പത്ത് മണിയെക്ക്യാമ്പം ഞാനങ് കെടത്തും
കേടത്തും ആഹ് ശെരിക്കും പർഞ്ഞാ അങ്ങ്നൊരു ശീലം ന്നല്ലാ ആ ഒര് ടൈം കണ്ടൊറ്ങ്ങും ആണെങ്കി രാവിലെ എഴുന്നേക്കാൻ അല്ലേ
ആഹ് അതാ അല്ലെങ്കി പിന്നെ ഇവര് ഇനി സ്കൂളൊക്കെ തൊറക്കുമ്പോ ഇവര്ക്ക് ഭയ്ങ്കെര ബുദ്ധിമു ട്ടായിരിക്കും അങ്ങനെ കെടന്നിട്ടും തന്നെ വല്ല്യപാടാ എണ്ണിക്യാൻ
ആഹ് ലേറ്റായ്ട്ടെല്ലേ എണ്ണീക്ക്ന്ന്
അതാ ഉം
രാവിലെത്തെ ഒരു ധൃതി വെച്ച് ആ പരിപാടിയാ ഓർക്കാംവെയ്യാത്തെ എഴ്ന്നേപ്പിക്കണം പിന്നെ അവരെ കുളിപ്പ് യോ കഴി പിന്നെ ഫുഡ്ഡ് കഴിക്കെത്തില്ല മിക്ക്യവാറും ചെൽപ്പം രാവ് ല്ത്തെ ഫുഡ് കഴിക്കാൻ സമയം കാണ്കേലായിരിക്കും അങ്ങെനെയാ ഇവിട്ത്തെ ഒരു സ്റ്റൈല് ഞാൻ ഇപ്രാവ്ശ്യം പറഞ്ഞ് രിക്കുവാ നേരത്തിന് എണിച് ആഹ്
അപ്പെഴേ ഞാൻപിന്നെ വിളിക്കാട്ടോ
ഓക്കേ ഓക്കേ ഓക്കെ